ഹലോ ഹലോ
ആഹഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്താ വിശേഷം ചോറ് തിന്ന് കഴിഞ്ഞിലേ
ചോറു തിന്നു കഴിഞ്ഞു ചോറൊക്കെ രണ്ട് മണിക്കഴ് തിന്നഴ്ഞ്ഞു
ആഹ് ആഹ് ഉം ഞാനും അങ്ങൻത്തന്നെ ഞാൻ നേരത്തെ കഴ്ച്ചീനീ രണ്ട് മണിന്റ മുമ്പ് കഴിച്ച്ണ് പന്ത്രണ്ടരക്കായ പ്പ കഴിച്ചു അപ്പൊത്തന്നെ ഒരു വെശ്പ്പ് ഉം ഉം ആഹ് ആഹ് ന്നട്ട് പിന്നെ കുട്ട്യാളൊക്കെ വരാൻമ്പോത്ത ചക്ര കേങ്ങ്ണ്ടായിനി മധുര കേങ്ങ്ണ്ടല്ലോ ഉം ഉം അയ്ല എടുത്തകാണ്ട് പുഴുങ്ങി വെച്ച്ക്ക്‌ണ് പുഴ്ങ്ങിയാണ്ടതും കട്ടൻ ചായൊക്കെപ്പൊ കുടിച്ച്ങ്ങനിര്ക്ക
ചായകൂടിയൊക്കഴിഞ്ഞുല്ലേ
ആ ചായുടി കഴിഞ്ഞു വിശ പിന്നെ ചോറയ്ക്കാൻ തോന്ന്ണില്ല
ആഹ് പിന്നെ ആ സമയം കഴിഞ്ഞ ക ഉം
ആഹ് ഉം ചോറൊക്കെ തിന്ന ഒന്ന് കടന്നൊർങ്ങി ഒറ്റക്കായാ പിന്നെ അങ്ങനേണേ നല്ലോണൊർങ്ങാണ് അതാണ് വല്യ പ്രശ്നം നം
ഉം ഒറ്റക്കായാ ഉർങ്ങാൻ പേടിയാണ് ഇൻക്ക് ഒർ ക്കം വരൂല പെട്ടെന്ന് എണീക്കും അരമണിക്കൂറ് ഒറങ്ങുള്ളൂ
ഏ ഇൻക്ക്‌ പേടിയൊന്നുല്ല അങ്ങ ട്ടൊറങ്ങും ഒർങ്ങിയാ പിന്നെ നല്ലോണം ഒറങ്ങും പിന്നെ ക്ക്‌ങ്ങട്ടെ മതിയാവ്ണില്ല
ആഹ് അങ്ങനെണ്ടാവും പിന്നെ ഉം തലക്കൊരു തേക്കാരം കനം പോലെ പിന്നെണീക്കു ഉം
ആഹ് തടി കൂടും പറയാ
ആ അത് ശരിയാ അതല്ല ഇൻക്ക് പെട്ടെന്നൊന്നും ഒർക്ക ഉറക്കം വരൂല അങ്ങനെങ്ങട്ട് ആരെങ്കിലൊക്കെ വീട്ടില് വാണം അപ്പൊർക്കം വരും സമാധാനം പോലൊർങ്ങും
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ വല്ല മോനുണ്ടാവുമ്പോ രണ്ടര വയസായ മോനുണ്ട് അവനൊർങ്ങുമ്പളാ ഞാൻ പണിയൊക്കെ എടുക്ക ആഹ് അവനൊർങ്ങുമ്പോ ഞാൻ പണിട്ക്കും പിന്നെ അവനെണീക്കുമ്പോ പിന്നെ ഞാൻ ഉർങ്ങ്ണ സമയം പിന്നെന്നെർങ്ങാനും സ മ്മതിക്കൂലല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ന്റെ പിന്നെ സ്കൂൾക്ക് പോവലൊട്ങ്ങിപ്പൊ അതോണ്ടാപ്പൊറ്റക്കായത് ആഹ് ആഹ്
ഉം
സ്കൂള്ല്ലെങ്കി പിന്നെ ഓല്ങ്ങനെണ്ടാവും ചെയ്യും ശനീം ഞായറൊന്നും ഒന്നിനും കൂടൂല
ഏഹ് സ്കൂളെട്ത്തന്നെ
അടുത്തല്ല കൊർച്ച് പോവണം കൊറച്ച് തൊട്ടടുത്തൊന്നല്ല തൊട്ടടുത്ത്ണ്ട് വേറെ സ്കൂള് ഗവൺമെന്റ് സ്കൂളൊക്കെണ്ട് ഓല് പഠിക്ക ക്ക്‌ണ വേറൊരു സ്കൂള്ളാ അത് കൊർച്ച് പോവണം സി ബി എസ് ഇ രണ്ടും കൂടിയാണ് രണ്ടും ഉണ്ട് സി ബി എസ് ഇ ണ്ട് കേരള സിലബസും ഉണ്ട് ഒന്ന് മുതൽ നാല് വരെ സി ബി എസ് ഇ ആ ഒന്ന് മുതൽ ആഹ് ഫീസ് വേണം മറ്റിനും വേണം കേ ആ മദ്രസു അതിലന്നെ ഉണ്ട് ഉം
ഏഹ്
ഹല്ലു ഇല്ലതോ
വേറെ മദ്രസ് പോണില്ലേ വേറെ സെപ്പറേറ്റ്
ആഹ് പോവണ്ട് സെപ്പറേറ്റ് പോകണ്ട് ഇവിടെ നാട്ടില് മദ്രാസൽ പോവണ്ട്
ആഹ് ആഹ് ആഹ്
അത് വിട്ട് വന്ന് ഒമ്പണി ആകുമ്പോഴേക്കക്ക് ബസ്സ് വരിക ആ പിന്നെ നേരത്തെ തുടങ്ങും മദ്രസ് ആറരക്ക് തുടങ്ങും മദ്രസ് ഇവിടെ
അപ്പൊ നേരത്തെ കൊണ്ടാക്കേണ്ടിരല്ലോ മദ്രസയില്
ആഹ് ആഹ് മദ്രസക്ക് നേരത്തെ കൊണ്ടോയ് ആക്കണം അതിന്റെ കുട്ടികളൊക്കെണ്ട് പോകാനൊക്കെ ഇഷ്ട റ്റം പോലെ ഇവിടന്ന് തന്നെ ഉം കോഴപ്പന്നില്ല പിന്നെ ഈ നായ്ക്കളൊക്കെ ഇണ്ടോന്നല്ല പേടിയാണേ രാവിലെ ആവുമ്പോഴേ ആ അതാ പേടി
പേടിയാ അത ന്ന ഒറ്റക്കല്ല കുട്ടികളെ തനിയെ വിടുമ്പളും പിടിച്ചുണ്ടാവൂല അങ്ങനെ ഓരോ ന്യൂസ് നമ്മള് കേൾക്കുമ്പേ
ഇവിടെ ആണെങ്കില് ഈ ബംഗാളിസ് കൊറേണ്ട് എല്ലാരും പേടിയാണ് ഓല മാത്രല്ല എല്ലാരും പേടിയന്നെയാണ് ഇപ്പൊ അല്ല അവരിങ്ങനെ രാവിലെ എണീറ്റ് അങ്ങന പോണലേക്കരോക്ക അവിടെ കൊറേ പുറത്തൊക്കെ കോട്ടേസ് ഒക്കെ ഉള്ളതുകൊണ്ടേ ആ ഓല് രാവിലെ ആ സമയത്താണല്ലേ ഇറങ്ങ ഒറ്റക്കൊക്കെ പറഞ്ഞേക്കാനും പേടിയാണ്
ആഹ്
ഇപ്പ ആൺകുട്ടികളൊന്നില്ല പെൺ
ആ എല്ലാം എല്ലാം പേടി ഇപ്പത്തെ കാലം
ആഹ് ആഹ് ആഹ്
ഒന്ന് സൗദി എല്ലാം കൂടും അതെല്ലാം കൂടുമ്പോ നമുക്ക് അതിനനുസരിച്ച് പേടിയും കൂടി വരും അല്ലെ
ശരിയാണ് ഞാൻ പറയാ ഞാനൊക്കെ പഠിച്ചി അന്ന് ഒരു പേടിന്ന് എന്താന്ന്ന്നെ അറിയിലേ നി അറിയാ ഒരാള് ആഹ്
കൂടി ഏതിലൊക്കെ ഇടവഴി ഏതിലൊക്കെ പോണു മട്ടുച്ച നേരം പോകും
രാത്രി ഒക്കെ മദ്രസ് ഇട്ട് വരലൊക്കെ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെട്ടോ എന്നിട്ട് ഞങ്ങള് പോരുന്ന വഴിയിലൊരു ഉസ്താദുണ്ട് ആ വീട്ടിന്നിങ്ങനെ ചെലവിന് പോണ ഒരു ഉസ്താദാണ് ആ ഉസ്താദിന്റെ ഒപ്പം പോരും എന്നിട്ട് അത് അവിടെന്നാണ് കഴിഞ്ഞിട്ട് അത് അത് പോകും ചെയ്യും പിന്നെ ഞാൻ ഒറ്റക്കാണ് വഴിക്കൂടെ പോണെ ആ വഴിയൊക്കെ കണ്ടാ എന്തോ ഒരു പേടിയാണ് ഇപ്പളൊക്കെ ആരുന്നോ അതൊരു പേടി തോന്നൂല എന്നിട്ട് ആഹ് ഇപ്പൊ ആഹ് വീട് വായിക്കണേ വീടും ഇല്ല അപ്പളും വീടൊന്നുംല്ല കാട്മാതിരി തന്നെയാണ് എന്നിട്ട് ഉമ്മാനെ വിളിച്ചു ഉമ്മാനെ അവിടെന്നാണ്ട് ഉമ്മാറിഞ്ഞ് വിളിക്കും അപ്പൊ ഉമ്മ ഉണ്ടാകും പിന്നെ ആ ഓല കൊണ്ട് ചൂട്ടുണ്ടാക്കുവല്ലോ അന്നൊക്കെ ഒരു ചൂട്ടുണ്ടാക്കലാണല്ലോ ഓലകൊടിയോണ്ട് അതും കത്തി ചവിട ന്ന ണ്ട് ങ്ങനെ പി അല്ലാത അമ്മ അറിഞ്ഞിത് തരൂല അവിടെന്താണ്ട്ഇങ്ങനെ കാട്ടിത്തരും അന്ന് ഞാൻ പറയാ ഈ പാമ്പിനെ പേടില്ല ഒന്നിനു പേടില്ലേ നു പറയാ അല്ലെ
ഇപ്പൊ വീട്ടിന്റെ അകത്തേക്കല്ലെ കേറി വരുന്നു പാമ്പുകള്
ആഹ എല്ലായിടത്തും ആണ്ഇപ്പൊ ഞാൻ പറയാ അത്രയും കാ പിന്നെ അന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലെ ല്ല എല്ലാവരും നടന്നായിരുന്നു പോയിനട്ട്
അന്ന് ഞമ്മുക്ക് നടക്കാനും തന്നെ വെളിച്ചൊന്നും വേണ്ട ഒരു വഴി കണ്ട ഒരു ആ നമുക്ക് പരിചയമുള്ള വഴി കൂടിൾ നടു
പിന്നെ അന്ന് എല്ലാ കാരണവമാര് എല്ലാരും നടന്നിട്ട് ട്ടേ പോവൂല്ലേന്നു ഇന്നത്തെ പോലെ വണ്ടിൽ പോണ പൊതുവേനെ വണ്ടിയിലൊക്ക ആരേലും എവിടെ പിന്നെ അന്നൊന്നും ഇന്നത്തെ പോലെ ഈ വാഹനങ്ങ ഇല്ലാണോ
ഇല്ല റോഡ് സൗകര്യം ഇല്ല വാഹനങ്ങളും കുറവാണ്
ആല്ല ഇന്നൊക്കെനറഞ്ഞ ഒരു വീട്ടില് ഒരു വാഹനം ഇല്ലാത്തൊരു വീടില്ല എല്ലാ വീട്ടിലും ഉണ്ട് ആഹ് ഇല്ലാത്ത ആ അതന്നെ എല്ലാ ഏതില്ലാതോനും ഉള്ളൊന്കും ഒക്കെ ഇപ്പൊ വാഹനം ണ്ട് അതല്ലാ
ഒരു ഒര ആക്കും വേണ്ടി ഒരു നാല്ു ചക്രമുള്ള വണ്ടി റോട്ടിൽ കൂടി പോകല്ലോ അല്ലേ ആ വണ്ടി കാറി നോക്കൊണ്ടി ഒരാളെ ഉണ്ടാവുള്ളു ഒറ്റ ഒരാൾ ഡ്രൈവിങ് സീറ്റില് മ്
എന്റെ വീട്ടിൽ തന്നെ ഇപ്പോ പിന്നെ രണ്ട് ആങ്ങളാർ രണ്ടാങ്ങളാർക്കും വണ്ടിണ്ട് രണ്ട്ാംഗങ്ങളാാര പെണ്ണുങ്ങൾക്കും വണ്ടിയുണ്ട് ഞാൻ പറ എല്ലാരും എ റങ്ങണൽക്കൊക്കെ വണ്ടിയാണ്
വണ്ടിയാണ് അതന്നെ
ആണെങ്കിൽ എല്ലാവർക്കും് പോണമെങ്കിൽ അത് വേണം
ആദ്യക്കെ എത്ര കിലോമീറ്ററുകളോളം നടന്നിരുന്നുലേ
നടന്നീനു അതന്നെ പറഞ്ഞത് ഞാൻ വരൊക്കെ സ്കൂൾക്ക് പോകുമ്പോ വൽങ്ങനെ പറയുംകോ ബസിനാണ് ബസ് ഒന്ന് ഇങ്ങനെ ഒന്ന്റങ്ങിട്ട ഒന്ന് ഒരു ഒരു സെ സെക്കന്റ്‌ നടക്കാനുള്ളൂ എന്നാ തന്നെ പറയ കോയങ്ങി മമാറി യുംഞാൻ പറയും രണ്ട് ണ്ടര കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് ഞാനൊക്കെ പടി
പിന്നെ ഉ ഉ ഹൈസ്കൂൾക്കൊക്കെ പോകണെങ്കിൽ കൊറെ ദൂരം ഉണ്ടാവൂല്ലേ നമ്മളെ വീട്ടിൽന്നൊക്കെ എൽ പി യു പി ഒക്കെ നമ്മൾ വീടിൻന്റെ നമ്മളെ ആ ഏരിയയിൽ ഉണ്ടാവും
ആ ആ ഏരിയൽ ഉണ്ടാവും യുപിക്കും ഹൈസ്കൂൾക്കൊക്കെ എത്തുമ്പോത്തന് നല്ല ദൂരല്ലേ യു പി ഹൈസ്കൂളൊക്കെ പോകുമ്പോത്തിന് ആ അതായിന് അങ്ങനൊരു കാലം പറയാ
ആഹ ആഹ
എന്താ അരോ വന്നോ?
ഏ വന്നല്ല മോനെ എണീച്ചപ്പോ ഞാൻ ഓടിപ്പോയി എടുത്തതാ
ആഹ ആഹ് ആഹ് ആഹ ബെഡ്ഢില കിടക്കല്
ആഹ ബെഡിലേ കടക്കുള്ളൂ തൊട്ടിയിലോ ഒന്നും കിടക്കൂലോ അങ്ങനെ ശീലായി
ആഹ ആഹ
തൊട്ടി കടന്നാ വേം പേടിച്ച എണീക്കും
ആഹ ബെഡിലൊക്കെ ആവുമ്പോ പിന്നെ എണീ
എന്നും എന്നും പമ്പഴസിിട്ടുള്ളു അല്ല രണ്ടര വയസായില്ലേ പംബൈസിറ്റ് കെടത്തണം ബഡിലൊക്കെ ആയാ അതാണ് ള്ള മടി അപ്പ പകലും കെടക്കുമ്പോ അത്ടണം ആ ആ
അത്ടണോ ആ ആ അക്കെ വാങ്ങണമെങ്കിൽ ഒരു സംഖ്യ പിന്നെ അത് ഒഴിവാക്കാൻ അയിലേറെ പണിയാണ്.
ഇപ്പൊ വില കുറവാണ് അതാണ് ഭയങ്കര പണി വാങ്ങാനൊക്കെ എളുപ്പണ്ട്. ഉം
ആഹ ഒഴിവാക്കാനാണല്ലേ.
ഉം ഇപ്പോ ഓൺലൈന് ആയി വാങ്ങാല്ലോ കുറേണ്ട് ഒരു ഒരുതീ തന്നെ എന്തോരം കിട്ടും അഞ്ഞൂറുപ്യക്ക് എഴുപത്തിനാലെണ്ണംക്കെ കിട്ടുല്ലോ ആദ് ആ
ആഹ ആദ്യയൊക്കെ ഇബർക്കൊക്കെ ഇബരൊക്കെ ചെർതായിനെന്ന് ഭയങ്കര പൈസേ നു. ഇന്റെ മോനൊക്കെ നല്ല പൈസിം ഇതും എനു അത് കൊടുക്കാ പിന്നെ അതില്ലാതെ പറ്റൂല്ല ബെഡിലൊക്കെ നമ്മള അടുത്ത് കിടത്തണം എന്നുണ്ടെങ്കിൽ അഥവാലെ ചെലപ്പോ മൂത്ര
ആ ഇപ പറഞ്ഞ മാതിരിക്കെ ഇപ്പൊ നമുക്ക് ഷീറ്റ ഒന്നും പറ്റൂല പണ്ടൊക്കെഷീറ്റ് വിരിച്ചല്ലെ നമ്മള് കിടത്തിണ്ട്
ആ കടത്തീനിയത് ആ ഇപ്പൊ അയില് അമ്മക്ക് കിടക്കാൻ മടിയാണ്.
ആ അതെ ആഹ ഒരു തണുപ്പും ഒരു ചൂടും അങ്ങനെയൊക്കല്ലേ.
എന്തൊക്കെയാ ഒരു സുഖല്ലായ്മ തോന്നുന്നു നമ്മള് ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചാ വിരിച്ചാ നിൽക്കൂല.
ഉം ഉം ഉം അതു തന്നെ
സീറ്റില് ബെഡ്ഷീറ്റിന്റെ അല്ലതെ അടിൽ വിരിച്ചുമ്പോ.
ഉം ഉം
വേറെ എന്തൊക്കെയന്നിട്ട് മക്കള് വരാ എത്ര മണിക്കാ വരുവാ. ആഹ ഞാൻ നെയ്യപ്പത്തിന് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു എന്തെങ്കിലും
ആഹ ആഹ് ആഹ
യൂട്യൂബ് ഉണ്ടായോണ്ട് സുഖല്ലേ അതിലൊക്കെ റെസിപ്പി വെക്കാലോ ആദ്യ ഒക്കെ ആ നെയ്യപ്പം ചുട്ടാലൊനും ഞാൻ ശരിയാവൂലേനു ഉണ്ണിയപ്പം പിന്നിം ശരിയാവും പക്ഷേ ഇപ്പ യൂട്യൂബ് ഉണ്ടായപ്പോൾ പ മോഡിൽ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ നോക്കാം റെസിപ്പികള്.
ചെയ്തോക്കാ ആഹ ആ ആ മുട്ടടി മു ആ ബീറ്റിലുണ്ടെങ്കിലിൽ ഒന്ന് അടച്ചെടുത്താൽ മതിയാ ബീറ്ററുകൊണ്ടൊന്ന് അടച്ചെടുത്താല് വേ നല്ലോ നന്നാവും. വീട്ടില് നമ്മള് മുട്ട കേക്ക് ഇണ്ടാക്കണ
ആ ആ ആ ഉ ഉ ഉ
നല്ലോം പൊങ്ങി വരും പറയാ മാവ് ആഹ ആഹ
ഉം സാധാ മിക്സിൽന്നെ അടിക്കല ഉം ഉം ബീറ്റേറോണ്ട് ആ മാവും ഇ ആ
ഒന്ന് ഒന്നാണ്ട് കറക്കി കൊടുത്താൽ മതി അപ്പൊ നല്ലോ പൊന്തി വരും നല്ല ഉഷാറ. നമ്മള് ഇപ്പോ കേക്കൊകെ നല്ല സോഫ്റ്റയി വരണെന്നെ ആ ബീറ്ററോണ്ട് അടിച്ചുമ്പളാണല്ലോ. അതുപോലെയാണ്ട് വരും ആ ന്ന ശരിട്ടോ എന്നാല്
ആഹ് നാ ആയിക്കോട്ടെ